ഹലോ
എവിടെയാണ്
എവിടെയാണ് കൊറെ ആയല്ലോ വിളിച്ചിട്ട്
എന്ത് ചെയ്യാ തിരക്കോട് തിരക്കാ രാവിലെ വെ വെളുക്കണ അതും വൈകുന്നരം ഇരുട്ട് അവ്ണതും മാത്രേ അറിയുന്നുള്ളൂ ബാക്കിയൊന്നും അറിയുന്നില്ല
ആഹ് മൊത്തത്തീ തിരക്കാണ്ല്ലേ പിള്ളേരും എ ക്കെ വീട്ടില കാര്യവും എല്ലാം കൂടി ആവുമ്പോ
ങ്ങട്ട് ആവുമ്പഴേ
കല്യാണം കഴികാതിം കുട്ടികൾ ഇല്ലാണ്ടായേങ്കി തന്നെ ഫ്രീയാണ് വെറുതെ ഇരുന്ന് സമയം പോവും പ അത് നമ്മ പഠിക്കാനൊക്കെ പോയികയിഞ്ഞ വന്ന് കഴിഞ്ഞാല് അവിടെ പഠിത്തം ഒക്കെ കഴിഞ്ഞാല് നമ്മ പിന്നെ ഫ്രീ ആവുമായിരുന്നു ഇതിപ്പോ ഫ്രീയേ ആവുന്നില്ല ഇപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുക്കുന്നതും കാണാ രാത്രി ആവണേ പെട്ടന്ന് പെട്ടന്ന് ത് ആഹ്.
പോണോല്ക്ക് ഞായറാഴ്ച ലു ഒഴിവുണ്ട് ഇത് ഇപ്പോൾ ഒരു ദിവസം ഒഴിവില്ലാത്ത അവസ്ഥ
ഒരു ദിവസം ആഹ് വീട്ടു ജോലിന്ന്പറഞ്ഞാൽ ഒരു ദിവസം പോലും ഒഴിവില്ലാത്തതാണ് മ ക്കളെ നോക്കണം വീട്ടു ജോലി ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ തന്നെ ജോലിക്ക് പോയാൽ തന്നെ അവർക്ക് ഞായറാഴ്ച ഒഴിവില്ലല്ലോ വീട്ടിലെ പണി ഉള്ള മൊത്തത് ആ ഒരാഴ്ചത്തെ മൊത്തം ഉള്ളത് ചെയ്യണത് ഞായറാഴ്ചയിരിക്കും വേണെങ്കിൽ
എന്നാലും മാസം ശമ്പളം കിട്ടുമ്പോ ചെറിയൊരു സമാധാനം ഉണ്ട്
ആഹ് അത് കയ്യീ കാശ് കിട്ടിയപ്പോ ഒരു സമാധാ, നമ്മടെ കാര്യങ്ങള് നടന്ന് പോവും. നമ്ക്കിപ്പെന്തെങ്കിലും ആവശ്യ ണ്ടേ ഓൺലൈൻ എന്തെങ്കിലും വാങ്ങിക്കാ, നമുക്ക് കെട്ട്യോൻമാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അവരോട് പറഞ്ഞ് ചെലപ്പോ അവര് മറന്നു പോകും. അങ്ങനെ ഇപ്പ നമുക്കാണെങ്കിലും മ്മ് ഈഹ് മീനിന് എന്തിന് മീന് എറ
സാധനം വാങ്ങിക്കണംന്ന്ണ്ടെങ്കി നമ്മളെ കയ്യിലന്നെ ക്യാഷ് വേണ്ടേ?
നമ്മടെയൊക്കെ കയ്യ്ല് തന്നെ കാശ് വേണം. നമ്മ ഇപ്പ, ഇപ്പ എന്നെ സംബന്ധിച്ച് എന്റെ കെട്ടിയവൻ ഞാനിപ്പോ, ഞാൻ വർക് ക്ക് ചെയ്തോണ്ടിര്ന്നതാണ്. പിന്നെ പ്രഗ്നന്റ് ആയി ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോ നിർത്തിയതാണ്.
ആഹ് ആഹ്.
ആഹ് അപ്പൊ നിർത്തിയപ്പ ഇപ്പൊ ഓൺലൈനായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന്ണ്ട് പിള്ളേര അപ്പൊ തുച്ഛമായത് ആണെങ്കി തുച്ഛമായത്, കയ്യില് കിട്ടണണ്ടല്ലോ. അതൊന്നുമല്ലേൽ കെട്ട്യോന്റെ അടുത്ത് വീട്ടിലെ സാ ആഹ് എന്റട്ത്ത് ഇക്ക പറഞ്ഞിട്ട്ണ്ട് മാസത്തില് നീ അയച്ചോ, വാട്സപ്പ് ചെയ്തിട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് വരാന്നുള്ളത്. പക്ഷെ എനിക്കെന്നാലും നമ്മ കണ്ട് വായിക്കണത്രേ. അപ്പ മിക്കവാറും മീനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വരു, വേണ്ട മീൻ ഇവിടെ മീൻകാരൻ വരും എനിക്ക് നോക്കി വാങ്ങിച്ചാലെ തൃപ്തി വരൂള്ളൂ, നല്ലതാണോ ചീത്ത അങ്ങനെയെ ക്കൊള്ളരിത്. ആഹ് അപ്പ ഈ കൊറച്ച് സാധനങ്ങള് ഇങ്ങനെ കടലാ പരിപ് പ്പ് പയറ് പൊടികള്, അങ്ങനെയൊക്കെ ഞാൻ പറയൂള്ളു.
ആഹ്. അല്ല അതന്നെ. നമുക്ക് ഇങ്ങനെ വൈന്നേരക്കെ ആയിക്കഴിഞ്ഞാലേ ഒരു കോഴി വേടിച്ചിരുന്നെങ്കിൽ രാത്രി ബിരിയാണി വെക്കായിരുന്നു. ഇങ്ങനെയൊക്കെ തോന്നുമ്പോ നമ്മളെ കയ്യിലന്നെ ക്യാഷ് വേണ്ടേ?
കാശ് വേണം, അതാണ്. എനിക്ക് അങ്ങനെ മീനിന്റെക്കെ ഞാൻ എന്റേന്ന് എട്ത്തിട്ടാണ് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ മോനെന്തെങ്കിലും ഇപ്പാ ഈഹ് ഫ്രഞ്ച് ഫ്രൈസിന്റെ കാശ് ചിക്കൻ നഗട്സ് ഒക്കെ പറയുമ്പോ ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്യും. നമുക്ക് കിട്ടീട്ട് നമുക്ക് തന്നെ പൊരിച്ച് തിന്നാന്നുള്ള രീതീലെ. ആഹ് ആഹ് അങ്ങനെ ചെയ്യും ആ റെഡിക്ക്. അപ്പൊ മറ്റേ ഇക്കാന്റട്ത്തതൊന്നും പറഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് തൃപ്തിയാവൂലാ. ഇക്ക പഴൊക്കെ വേടിച്ചു വരുമ്പോ ചീഞ്ഞ ട്ട് ഈ കറ്ത്തിരിക്കൂലേ തൊലി? ഭയങ്കരായിട്ട് കറ്ത്തിരിക്കൂലേ? അങ്ങനത്തെയൊക്കെ വാങ്ങിക്കൂളൂ. എനിക്കതയാലൊരു തൃപ്തി വരൂല. ഫ്രൂട്ട്സ് പോലും ഞാൻ പറയൂല ഇക്കാന്റട്ത്ത്.
ആഹ് അല്ലെങ്കിലും മേനന് അനക്ക് കൊറച് ച്ച് കൊതി കൂടുതലാന്ന് ഇൻക്കറിയാ. അന്റെ മെയിൻ
ആഹാ ആഹാ..... അതല്ല ഇക്കായാണെങ്കിൽ മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണെ വാങ്ങിക്കുന്നല്ല ഇക്ക രാത്രിയാണ് വരണത്. പന്ത്രണ്ട് ഒരു മണിക്കാണ് വര്ന്നത് ആള്. ആള് ഹോട്ടൽല് ജീ എം ആയതോണ്ടേ എല്ലാം ക്ലോസും കണക്കും കാര്യങ്ങളു ക്ലോസ് ചെയ്തിട്ട് വേണ്ടേ വരാനായിട്ട്.
ആഹ് ഹ ആഹ്.
അപ്പ ആ ടൈമില് പെട്ടെന്ന് വീടെത്താനെ നോക് ക്കോളൂ ആള്. ഒറങ്ങണംന്ന്ള്ള മൈന്റില് വേഗം വീടെത്താനെ നോക്കൂളൂ.
പഴയ പോലെ ഹോട്ടൽന്ന് ബിരിയാണിക് ക്കെ കൊണ്ട് വരാറ്ണ്ടോ?
ആഹ് പിന്നെ തരാറ്ണ്ടല്ലോ, ബിരിയാണി കുഴമന്തി ഇന്നലേം കൂടി കൊണ്ടൊന്നോള്ളു അൽഫാമും ഇതും. പൂസക്കാ. ഞങ്ങളിന്നലെ രാത്രി ഇര്ന്ന് കഴിച്ചിട്ടേള്ളു. ആഹ് ഇൻഷാ അല്ലാഹ് പറയാട്ടാ. പിന്നെല്ലേ മോളന്നൊരു ഒരു ചിക്കൻ ബിരിയാണി ഇണ്ടാക്കീല്ലേ? നല്ല ടേസ്റ്റാര്ന്ന്. മറ്റുള്ളവരിൽ നിന്ന് വെറൈറ്റി ആയിരുന്നു, നല്ല ടേസ്റ്റ്. അത് അഹ് ആഹ് ആഹ് അതന്നെ അതന്നെ
ഉം. എന്ത അന്ന് തന്നെ. ഇന്ന് ബിരിയാണി ആക്കാൻ പ്ലാനുണ്ടോ?
ബിരിയാണി വെക്കാൻ പ്ലാനില്ല. നാളെ ഒന്ന് വെക്കണ ചിക്കൻ ഇരിപ്പ്ണ്ട്, അതാണ്. ഞാ എല്ലാ വെള്ളിയാഴ്ച്ച കൊച്ച്ന് വെറൈറ്റി ആയിട്ട് ണ്ടാക്കി കൊടുക്കും.
ആഹ്. അല്ലേലും വെള്ളിയാഴ്ച നമുക്ക് പെരുന്നാളാന്നല്ലേ പറയാ
ആഹ്. വെള്ളിയാഴ്ച്ചസം മുസ്ലിങ്ങൾക്ക് പെര്ന്നാളാന്നാ റയണത്
ആഹ്. അതെ ഞന്ണ്ടാക്ക്ണ ബിരിയാണി ഭയങ്കര സിംമ്പ്ളാ പക്ഷെ നല്ല ടേസ്റ്റാന്ന്
അതാൺ നല്ല ടേസ്റ്റായിരുന്നു. ഷെ കഴിഞ്ഞിട്ട് ൻക്ക് നല്ല ടേസ്റ്റ് അതായത് മറ്റേ നമ്മ സാധാണ്ടാക്ക്ണ പോലെ ണ്ടാക്ക്ണെ താണെങ്കിലും പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ. ചെലോർക്ക് വെയങ്കര കൈപ്പുണ്യ ആയിരിക്കുവല്ലോ.
ഞാ അതോണ്ടാണോന്ന് അറിയില്ല. അപ്പൊ പിന്നെ റെ ഇത് റെസിപ്പി പർഞ്ഞെന്ന്ട്ട് കാര്യണ്ടോ?
അല്ലാരുംപറയിയാ അർഞ്ഞിരിക്കാലാ എങ്ങനേന്നുള്ളത് അർഞ്ഞിരിക്കാലോ. ഉം
എന്താണ് നമ്മള് നന്നായിട്ട് അങ്ങട് മസാല തേക്ക. ഒരുപാട് മസാല തേക്കരുത് ഇൻ നേ ഇഞ്ചും, വെൾ ആഹ്. ഇഞ്ചിം, വെൾത്തുള്ളി ഒന്നും പയോഗിക്കണ്ട മഞ്ഞൾപ്പൊടിം, മൊളക് പൊടിം കൊർച്ച് സുർക്കിം, ഉപ് പ്പും മാത്രട്ട്ട്ട് കൊറേശെ ഇട്ട്ട്ട് ഒന്ന് പതുക്കെ മസാല തേ
മസാല ചേർക്ക ആഹ് ആഹ് ഓക്കെ. ആഹ് ആഹ് ശരി. ആഹ് ആഹ്
ത അരമണിക്കൂറ് വെച്ചിട്ട് അത് ങ്ങനെ കൊ ഫ്രിഡ്ജില് വെച്ചാലും കൊഴപ്പല്ല. ഇല്ലെങ്കി അവ്‌മന്ന് ഇഞ്ഞി വേ ഏ ഈ സുർക്ക തേക്ക്ണ കാരണം കൊണ്ട് ഒഴ്ക്ക്ണ കാരണം കൊണ്ടെ വേഗം സോഫ്റ്റാവും ചിക്കൻ ആഹ്. അപ്പൊ നമ്മള് പൊര്ച്ച് കഴിഞ്ഞാല് ആഹ്. വിനാഗ്രി കൊർ
ആഹ് ആഹ്. ആഹ് ആഹ് അറിയാ റിയാ ആഹ്
ആഹ്. അത് അങ്ങനെ ആവ്മ്പൊ മ്മള് പൊര്ച്ചെയ്ഞ്ഞാലേ അത് നല്ല സോഫ്റ്റ് പൊറ നല്ലം ങ്ങനെ മൊരിഞ്ഞിട്ടു ഉണ്ടാകും.
മൊര്ഞ്ഞിട്ട്ണ്ടാവും
ആഹ്. ഇന്ന്ട്ട് ന്ന ഞാന് നെയ്യ് തായത് ബിരിയാണിക്ക് വേണ്ട ഫുള്ളെണ്ണല്ലെ നമുക്ക്പ്പൊ ചോറ്ന് ണ്ണ വേണം. ഏ മസാലേക്ക് എണ്ണ ആ എണ്ണ ഫുള്ള് ചട്ടി വെക്കും. അയ്ല് ഏ ബിരിയാണി ക്കാവശ്യള്ള നെയ്യും ഒക്കൊ ഒഴിക്കും. ആഹ് നെയ്യൊക്കെ ആ എണ്ണേലൊയ്ക്കും ഇന്ന്ട്ട് അയിലാണ് ഞൻ ആഹ് ആ എണ്ണേല് മിക്സെയ്യും.
ആഹ്. അപ്പ ടേസ്റ്റ് വ്യത്യാസം വരൂല്ലേ?
ഇല്ല്യ ഇല്ല്യ ഇല്ല്യാ. അതായത് ഞാന് സൺഫ്ലോർ ഓയിലും, നെയ്യും പിന്നെ കൊർച്ച് ച്ചു വെൾച്ചെണ്ണേപയോക്യാ
ആഹ് ഇത് മൂന്നും കൂടായിയിട്ടാണ് പയേ ക്ക്ണതല്ലേ
ആഹ് ആഹ്. ന്ന്ട്ട് ആദ്യം ആ എണ്ണേല് ഏ ഉള്ളി പൊരിച്ചെട്ക്കും.
ഉള്ളി ആഹ്
ആഹ്. നമ്മള്പ്പോ അല്ല വല്യുള്ളി, സവാള
വല്ല്യുള്ളി, ആഹ് സവാള. ആഹ് ആഹ് ആഹ് ആഹ്
സാലക്ക് കോഴി മസാലേക്കാ വാണ്ടിട്ട് എന്തേലും കൊർച്ച് ഉള്ളി യരിയോല്ലോ
ആഹ് ആഹ് ആഹ്
ആ ഉള്ളിടെ മുക്കാലുംഞാന് ഈ എണ്ണേല് പൊര്ച്ചെട്ക്കു അദ്യം
ആഹ് ആഹ് ആഹ്
കൊർ ള്ളി മാത്രേണ് വെറ്തെ ഇട്ടിട്ട് മസാല വഴറ്റൊള്ളൂ
ആദ്യം സവാള പൊര്ച്ചിട്ട് കോരി വെക്കും
ആഹ് അതായത് പ്പൊര് നാല് പ്പൊ ഒര് വിലോ ഒ ബിരിയാണി വെക്ക്ണ് ന്ന്ണ്ടെങ്കില് ഒരു നാല, അഞ്ച് വെ സവാളേണ് ട്
സവാള വെ ആഹ് ആഹ് ആഹ് ആഹ്
ആ സവാളേല് ഏ അയിന്റെ മുക്കാൽ ഭാഗൊ അര്ഞ്ഞത് ഞാൻ ഈ എണ്ണേല് പൊരിച്ചെട്ക്കും.
ആ ആ ആ
ഇന്നത്തെ അയ്ൽ ഞാൻ കോഴി പൊരിക്കും
ആഹ് ആഹ്
ആ എന്ന്ട്ട് ഫുള്ള് കോഴി പൊരിച്ചു കഴിഞ്ഞാല് അഹ് ന്ന് പകുതി എണ്ണ മാറ്റും
പകുതിയെണ്ണം മാറ്റോ ആഹ്
ആഹ് എന്നിട്ട് അതിലാണ് പിന്നെ ബാക്കി നമ്മള് പൊരിക്കാതെ വെച്ച ഉള്ളില്ലേ.
ആ ആ
അത് വഴറ്റും
ആ ആഹ
അതിലേക്ക് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു മൂന്ന് തക്കാളി മതി നാല് സവാള എടുക്കണെങ്കി മൂന്ന തക്കാളി മതി.
മൂന്ന് തക്കാളി മതി ആ ആ ഓക്കെ ഓക്കെ ആ
എന്താണ് ആ ഏ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഗരം മസാലയും കുരു കുരുമുളകും കൂടി ചതച്ചക്കും അങ്ങെണ്ട്
ആ ആ
ഏ ഇന്നട്ട് ഈ ഉള്ളി നല്ല ഈ പച്ച അതായത് പൊരിക്കാതെ വെച്ച ഉള്ളില്ലേ
ആ പര്യാദേശംള്ളി ആ
ആ ആ ഉള്ളി നല്ല വഴന്തതിന് ശേഷം എന്താണ് ഈ ഇഞ്ചി വെളുത്തുള്ളി ആ ഈ ചതച്ചതൊക്കെ ഇടും അത് കഴിഞ് അതിന്റെ ഹ് പച്ചമണൊക്കെ പോയിക്കഴിഞ്ഞാല് അയ്ൽക്ക് കാശ്മീരി മൊളക പിന്നെ ഇടള്ളൂട്ടോ സാധാ മൊളക് പൊടി ഇടൂല
കാശ്മീരി മുളക് ആഹ് എരിവില്ലാത്ത മുളക്. അതല്ലേ കാശ്മീരി മൊളപൊടി ആഹ് ആഹ് അതന്നെ ഓക്കെ ഒക്കെ
പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടും.
ആഹ്
പിന്നെ വേറൊരു പൊടിയാളുടെ ഇല്ലെ കാരണം. മസാലം കുരുമുളകുകൊക്കെ നമ്മള് ചതച്ചിൽ കിട്ടക്കണല്ലോ.
ആഹ് ആഹ് അതുകൊണ്ട് വേറെ പൊടികളൊന്നും ഇടുല്ലാ.
ഇടൂല ആഹ് പിന്നെ എന്താണ് അയി ഈ ഇത് അതിന്റെ പ ചച്ചമണം പോയി കഴിഞ്ഞാലേ ചിക്ക പൊരിച്ചതിൽക്കിടും. അതിന്റെ ഒപ്പം തന്നെ നമ്മളാ കൊച്ച് ഉള്ളില്ലേ.
ആഹ്
അത് നന്നായിട്ടൊന്ന് കൈ്യോണ്ട് ഒടച്ചിട്ട് അതിടും. ആഹ് ആഹ് പൊരിച്ചുള്ളി പൊരിച്ചുള്ളിട്ടോ.
ആഹ് ആഹ് ആഹ് ആഹ് പൊരിച്ചോള്ളി ആഹ്.
ആഹ് അതിന്റെ കുടെ തക്കളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതൂടും.
അതോള്ളൂ ആ ആ
എന്നിട്ട് അൽക്ക് ഒരു എന്താണ് ഒരു പിടി ഏ ഒരു അരപ്പീടി മല്ലിച്ചപ്പ്
മല്ലിച്ചപ്പ് ആ
അരപ്പിടി പൊദീന
പൊതീന ആഹ
രണ്ട് സ്പൂണ് തൈര് കട്ട തൈര്
ആ കട്ട തൈര് ആ
ആ ഇത് മൂന്നും കൂടെ മിക്സിൽ ഒന്ന് അടിക്കും
ആഹ
എന്നിട്ട് അതും ഇതിൽ ഒഴിക്കും
ആഹ
അപ്പൊ അത്യാവശ്യം അയില് ഇങ്ങനെ ഉള്ളന്ന് ഇറങ്ങിയ വെള്ളും എണ്ണയും ചിക്കനത്തെ വെള്ള ഒക്കെ പാടുണ്ടാവോ
ചേർത് ചേർന്നട്ടണ്ടാവും ആ
ആ എന്നിട്ട് അതൊരു അടച്ച വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമില് പത്ത് മിനിറ്റ് അങ്ങനെ വെക്കും ഒന്ന് ഇളക്കി കൊടുക്ക ഇടക്കട നമ്മള് ബാക്കി ആ ചിക്കൻ പൊരിച്ചന്ന് മാറ്റി വെച്ച എണ്ണല്ലേ ആ എണ്ണയിലാണ് പിന്നെ ചോറ് വെക്കുക
ആ എണ്ണയിലാണ് ചോറ് വയ്ക്കുന്നത് ആ ആ
അതായത് എന്താണ് അതിൽ പട്ടയും പോവുംവും വേപ്പിൻറലയും പ പച്ചമുളകും ഒക്കെ പടുത്തിട്ട് ആ നമ്മള് എത്ര എണ്ണം അരി എടുത്ത് അതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കും ആ വെള്ളത്തില്ൽ ഒരു രണ്ട് സ്പൂണ് സുറുക്കി വയ്ക്കും അല്ലെങ്കിൽ ഒരു ഒരു സ്പൂണ് നാരങ്ങനീര്
ആ ആ ആ സുർക്കില്ലെങ്കിൽ നാരങ്ങാനീര്
ആ ഇന്നിട്ട് ഏ ചോറ് ഏഏ വെള്ളം വറ്റിക്കഴിഞ്ഞാല് ഏ അതായത് ചോറ് വേവുമല്ലോ ആ വേവണ സമയത്ത് ചോറിളക്കിയിട്ട് ഈ ചിക്കന്റെ മേലേക്ക് തട്ടിിക്കൊടുക്കും ഇ ദം മിഴിയാാന്
ആ ആ ആ
എന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും മിനിമം തമ്മിലിടണം അതിന്റെ മേലെ മല്ലിച്ചപ്പും പിന്നെ ആ ഒരു മണിക്കൂറെങ്കിലും മിനിമ ഇടണം അപ്പോഴാണ് ആ റൈസും പിന്നെ
ആഹ ച ആ ചിക്കനൊക്കെച്ച കു പരി ഇഷറ്റ ആ ആ ആഹ് ഇങ്ങനെയല്ല ഇണ്ടാക്കണം ഞങ്ങളൊക്കെ സിംപിൾ ആായിട്ട് എനിക്ക് വല്ിയ പിിത്തമില്ല ബിരിയാണിക്ക് എനിക്ക് ബിരിയാണിും നോക്കാൻ വല്ിയ പിിടുത്തം ഇല്ല എന്റെ കൂടുതൽ ഹെൽപ് ചെയ്യണത് കയാ ഇക്ക വർക്കണത് സൂപ്പറണ്. ഇക്ക ഗൾഫിലായിരിന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആഹ കല്യാൺ നക്കാ മുന്നേ അപ്പൊ അങ്ങനെ നിന്ന് പഠിച്ചിട്ട്ണ്ട്ആൾ എല്ലാണ്ടാകൂട്ട എല്ലാം ഇപ്പൊ എനികൊക്കേന്ന്ർഞ്ഞാ എനിക്ക് വെള്ളം കൂടെല്ലാം എല്ലാത്തിനും കറിക് ഏത്കറിക് ചല്ക്കവെള്ളം കൂട്തല്ലാ അപ്പ ഇകായിങിട്ട് ക് പറഞ്ഞനത്. അങ്ങനെ ചെയ്താൽ മതിയടി വെള്ളുണ്ടാവൂല. ഇങ്ങനെയ്താമതി അല്ലെങ്കിൽ
ആഹ എന്തായാലും ഇങ്ങനെബിരിയാണി വെച്ചിട്ടന്ന് ഇന്നോട് അഭിപ്രാ
ആഹ് ഞാൻ പറയാട്ടെ എന്താ ന്തയാലും എന്തായാലും വേ ഇങ്ങനെ വെച്ചിട്ട് ഞാന് എന്തായാലും വാ മെസ്സേജ് വട് ഫോട്ടോ അയച്ച് രാം
ആഹ ആയിക്കോട്ടെ ഹ് ന്നശെരി
ആഹആഹാ ശെരിയന്നടാ ഓക്കെ വിളിക്കാട്ടാ ശെരി
ആഹ ആഹ ആഹാ